കേക്കാൻ പറ്റുന്നുണ്ടോ
ആഹ് പറ്റുന്നുണ്ട്
ആഹ് അപ്പം വേമ്പനാട്ടുകായലിൽ പോയിട്ടുണ്ടോ
വേമ്പനാട്ടുകായല് ഉം ഞാൻ അതുവഴിയൊക്കെ പാസയ്ത് പോയിട്ടുണ്ട് വെമ്പനാട്ടുകായലീകൂടി യാത്ര ചെയ്തിട്ടില്ല
ശാസ്താംകോട്ട തടാകത്തി വന്നിട്ടുണ്ടോ
വന്നിട്ടുണ്ട് ശാസ്താം കോട്ട തടാകത്തിന്റെ കരയിലൊക്കെ നിന്ന് കാഴ്ചയൊക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട്
നല്ല കാ ഒരു കാഴ്ചയില്ലേ ശാസ്താംകോട്ട തടാകത്തിൽ വര്ന്നത് ആഹ് ശാസ്താംകോട്ടെ വേറെ എവിടെ വന്നിട്ട്ണ്ട്
ശാസ്താകോട് ട്ട ആ വഴി കാരാളിമുക്ക് ആ ഭാഗങ്ങളിലൊക്കെ ഞാൻ വന്നിട്ട്ണ്ട്
അവിടെ എവിടെയെങ്കിലുക്കെ വേറെ ഏതെങ്കിലും പ്ലേസ് ഒക്കെ സന്ദർശിച്ചിട്ടുണ്ടോ
അവിടുന്ന് കൊറച്ച് കൂടി അപ്പർത്തല്ലേ മൺറോ തുരുത്ത്
ആഹ്
ആഹ് മൻറോത്തുരുത്ത് ന്ന് പർഞ്ഞാ അഷ്ടമുടി കായൽലാണല്ലോ മൻറോത്തുരത്ത്
ആഹ് ആഹ് ആഹ് ആഹ്
അഷ്ടമുടിക്കായലിലൊരു എട്ട് ചെറിയ ദ്വീപുകളുണ്ട് അതെല്ലാം കൂടി ചേർന്നാണ്
ഓ ആഹ് ആഹ് കായലകളുടെ രാ രാക്നി എന്നാ ഈ ശാസ്താംകോട്ട കായലിനെ അറിയപ്പെടുന്നത് തന്നെ
അതെയല്ലേ ഞാൻ കൂടുതൽ ഈ അഷ്ടമുടിക്കായല് ആ അതിന്റെ പരിസരവയിട്ട് ട്ടാ എനിക്ക് നല്ല ബന്ധംവുള്ളത് ഉം ഈ പെരുമൻ തീവണ്ടി അപകടത്തെ കുറിച്ച് കേട്ടിട്ടില്ലേ നീ
ആഹ് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട്
ട്ട് ജൂലൈ എട്ടിനായിരുന്നു ആ നാടിനെ തന്നെ നടുക്കിയ ഒരു അപകടമായിരുന്നു അത് അഷ്ടമുടിക്കായില്ലായിരുന്നു പതിച്ചത്
ആ ആ ഇപ്പോഴും നമ്മൾ അതുവഴി ട്രെയിൻ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും ആ ഒരു അവിടെ എത്തുമ്പോൾ നമുക്ക് ആ പഴയൊരാ ആ.. യൂട്യൂബിലെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റും അത് പഴയതാല
ഫലവും ഉണ്ട് പിന്നെ അന്ന് മരിച്ചവരുടെ ആ സ്മാരകവും ഒക്കെ അവിടെ നി പ്പുണ്ട്
ക്കെഏ ഉണ്ട്
അതെ അതെ ഈ അഷ്ടമുടിക്കായലിൻ റംസാർ പ പട്ടികയിൽ ഉൾപ്പെടുത്തിയായിരുന്നു രണ്ടായിരത്തി രണ്ടില്
രണ്ടായിരത്തി രണ്ടിലല്ലേ ആഹ് അഷ്ടമുടിക്കായല് അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലമാ നീണ്ടാര
അതെയല്ലേ നീണ്ടകര വലിയ മത്സ്യസമ്പത്തുള്ള സ്ഥലം അല്ലേ
അതെ നീ അഷ്ടംമുടിക്കായല് പതിക്കുന്ന കടലും കൂടി പടി പതിക്കുന്ന കടലന്ന് പറയുന്ന നീണ്ടര നീ അല്ല അഷ അറബിക്കടല അല്ല അതീഈ നീന്താരയ ആയിട്ട് നീണ്ടാര പൊഴിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്
അതെ അതെ ല്ലെ പിന്നീ കല്ലട നദി അഷ്ടമുടിക്കായലിലേക്കാ വന്ന് പതിന്നത്
ഓഹ്
ഉം പിന്നെ പ്രസിഡന്റ് ഓഫ് ഫി വള്ളംകളി നടക്കുന്നത് കഷ്ടംമു ടിക്കായല്ല
അഷ്ടമുടിക്കായല്ല അല്ലേ അഷ്ടമുടിക്കായല്ലേ മാറ്റ മറ്റൊരു പേരാണ് ആശ്രാമം കായലന്ന് അത് അഷ്ടമുടിയുടെ മറ്റൊരു പേരാ
ഉം ഉം ഉം
അതേണക്കെണ് സാമ്പ്രാണി കൂടി പോയിട്ടുണ്ടോ
ആഹ് പോയിട്ടുണ്ട്
കൊല്ലം ജില്ലയിലെ ഒരു പ്രശസ്തമായ വിനോദ
പിന്നെ ഒരുപാട് കണ്ടൽവനങ്ങളൊക്കെ ഇങ്ങനെ നേറഞ്ഞു നി ങ്ങനെ നമ്മക്ക് അടുത്ത് കാണാം, അവടെ നമ്മക്ക് എറങ്ങി നിക്കാം.
ക്കാൻ പറ്റും നമു
പിന്നെ ബോട്ടിലൊക്കെ ഇങ്ങനെ ഒരുപാട് കച്ചവടക്കാരോ ഒക്കെ വന്ന് ഒരുപാട് സാധനങ്ങളൊക്കെ വിക്കുന്നുണ്ട്.
കൊച്ചു കുട്ടികൾക്ക് പോലും ആണെങ്കിലും ആഹ് അതിനകത്ത് ഇറങ്ങി നിന്ന് കളിക്കാനും രസ്
അതെ അതെ ഉം പക്ഷെ ഇങ്ങനെ ഒരുപാട് ആള് കൂടുബാ ആ പ്രകൃതിയുടെ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഇത് ആളുകളെ നശി ഇക്കുമോ എന്നുള്ളൊരു ആശങ്കയേ ഒള്ളൂ.
അതെ അതെ ആ ഈ പിന്നെ പെരുമൺ ഏ തീവണ്ടി അപകടം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺമ്പത്തി എട്ടിലായിരുന്ന് ല്ലേ.
ആഹ് അതെ അതെ.
എൺപത്തേട്ട് ജൂലൈ എട്ടാം ദ്ധീ ല്ലേ അതിന്റെക്കെ വീഡിയോസ് കണ്ട്ട്ട്ണ്ടോ?
ഞാം കണ്ടിട്ടില്ലാ അതിനെപ്പറ്റി ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ.
യൂട്യൂബിലൊക്കെ ആ ദുരന്തത്തിനെ കുറിച്ച് ഇപ്പോഴും ആ ജീവിച്ചിരിക്കുന്ന വ്യക്തികളുണ്ടല്ലോ അതിന് ആഹ് പരിസരവാസികളൊക്കെ അതിനകത്തൊക്കെ കാണുമ്പോഴ്ത്തേകും നമു അവര്ടെ ആ അവരൊക്കെ പറയുമ്പോ കേക്കുമ്പോം തന്നെ നമ്മൾക്ക് ആ ഒരു ഭയവാ ള്ളിന്റെ ഉള്ളില്. എത്രയോ പ്രതീക്ഷകളിലൂടെയാ എന്ന് വെച്ചാ ശാസ്ത്രാകോട്ട കഴിഞാ അടു സ്റ്റോപ്പ് പെരിനാടാ മൺഡ്രോത്തർത്ത മൺഡ്രോത്ത കഴിഞ്ഞ് പിന്നെ പെരുന്നാട് അപ്പൊ മൺഡറോത്തുരത്ത് കഴിഞ്ഞ് എറങ്ങാനായിട്ട് റ്റീത് നിൽക്കുന്നൊ ഒരു സ്റ്റോപ്പാ പെരിന്നാട് കൊല്ലം അതിനി ഇടക്ക് വെച്ചാണ് ഈ അപകടം.
അതെ അതെ
സംഭവിക്കിന്ന്.
പിന്നെ അവരെ കാത്ത് എത്ര പേര് അവടെ റെയിൽവേ സ്റ്റേഷനിൽ നിപ്പുണ്ടായിരിക്കും.
ഈ ശാസ്താകോട്ടയിന്ന് തന്നെ ഇത്രേയു അ അധ്യാപകരാന്നറിയാവോ ജോലി കഴിഞ്ഞിട്ട് ഈ ട്രെയിനകത്ത് ആ കൊല്ലത്തും പെരിഞ്ഞാടുവൊക്കെ എറങ്ങാനായിട്ട് പോയിരിക്കുന്നത്. പക്ഷെ അത് എന്താണതിന്റെ സത്യാവസ്ഥേന്ന് ഇ പ്പഴും ആ കറക്റ്റായിട്ട് ആരും പറഞ്ഞിട്ടില്ല പ എന്താണ് അങ്ങനെ ഒ അത്രയൊരു അപകടം സംഭവിക്കാൻ കാരണം എന്നുള്ളത്. ഹേലോ. ഹലോ. ഹലോ കേൾക്കുന്നുണ്ടോ പറയുന്നത്? ഹലോ. ഹേലോ കേൾക്കാൻ പറ്റുന്നുണ്ടോ?